കേക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷങ്ങൾ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
ഓക്കെ ഇവിടെ നല്ല വിശേഷാണ്, സുഖായിട്ടിരിക്കുന്നു. ആ ഓക്കെ
ചായക്കെ പിടിച്ചു. നിങ്ങള് ചായക്കൊ കുടിച്ചോ?
ചായക്കെ കുടിച്ച് മ് പിന്നെ ചോറ് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചോറ്, സാമ്പാറ്, തോരൻ ആ അങ്ങനത്തെ കൊറച്ച് കറികളൊക്കെ അതെ അതെ ഇന്ന് ഇവിടെന്ന് കഴിച്ചേ പൊറ്ത്ത്ന്നായിരുന്നോ വീട്ട്ന്നായിരുന്നോ?
ഇന്ന് പൊറ്ത്ത്ന്നാണ് കഴിച്ചത്, ബിരിയാണിയാണ് കഴിച്ചത്. ചിക്കൻ ബിരിയാണി മാഞ്ഞലി ബിരിയാണി വെറൈറ്റീ സാധനാണ് കഴിച്ചിട്ടുണ്ടോ മഞ്ഞാലി ബിരിയാണി
മാനാലി ബിരിയാണി ഒരുറാശ്യം കഴിച്ചിട്ടുണ്ട് ടേസ്റ്റ് ഇണ്ടായിരുന്നു. നല്ലയാ എങ്ങനെ പൊർത്തുന്ന് കഴിക്കാനാണോ അതോ വീട്ടീന്ന് കഴിക്കാനാണോ ഇഷ്ടം എന്ത്
ഡിഫറന്റ് ആയിട്ടുള്ള ടേസ്റ്റുകൾ കിട്ടുവല്ലോ വീട്ട്ന്ന് കഴിക്കുമ്പോ അത് കിട്ടുലല്ലോ
ഓക്കെ ഓക്കെ പൊർത്ത്ന്ന് കഴിക്കാൻ ഇഷ്ടാ അപ്പൊ ഉം ഉം ഓക്കെ ഓക്കേ ഇപ്പൊ ഫ്രീ ടൈമ് എന്താ ചെയ്യാ
ഫ്രീ ടൈം കൂടുതലായിട്ട് ഞങ്ങക്ക് റോളറിന്റെ ഒരു ബിസ്ത് ബിസ് ബിസ്സ്നസ് ഇണ്ട് റോളർക്രാസ്റ്റലിന്റെ ഒരു ബിസിനസ് അപ്പോ റോ കോളറാണ് കൂടുതൽ ജീവരാത്രിയൊക്കെ
ആ ഓക്കെ ഓക്കെ എന്ന് വച്ചാ
ആ റോളർന്നാച്ചാന്നാറിയോ നമ്മള് ഈ രാത്രി ഇങ്ങനെ മറ്റേ പൈപ്പിന്റെക്കെ പണിക്ക് പോണേ മറ്റേ ജെ സി ബി പോലത്തെ സധനല്ലേ ആ സാനം.
ആ അതെ അതെ അതെ.
ആ അതിന്റെ വർക്കാണ് രാത്രില്ലെ. ചെല സമയങ്ങളിലൊക്കെ രാത്രി ആ വർക്കായിരിക്കും.
ഉം ഓക്കെ ഓക്കെ.
നിങ്ങളെന്താ വർക്കേയ്യണേ?
ഞാന് ഇപ്പോ വർക്കൊന്നും ഇല്ല ഇപ്പൊ റിസൈൻ ചെയ്തെക്കാണ്
ഓക്കെ ആ എന്താ റിസൈൻ ചെയ്തത്? ആഹാ ബേബിന്റെ പേരെന്താ?
ആ ബേബിടെ പേര് അങ്ങനെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസൊന്നും ഇതില് പറയാൻ പറ്റില്ല. ല്ലോ
ആ ഓ ശെരി ശെരി ആയിക്കോ
ഓക്കെ സിനിമയൊക്കെ കാണാറുണ്ടോ ഫ്രീ
ആ സിനിമയൊക്കെ ഫിലിംമ് ല് ആ ഫ്രീ ടൈം അവടെ എപ്പളും കിട്ടില്ല കിട്ടണ സമയത്ത് സിനിമയൊക്ക കാണും. പാട്ടേക്കും സിനിമ സിനിമ കഴിഞ്ഞ ദിവസം പുതിയ സിനിമ ഏതെങ്കിലും നിങ്ങള് കണ്ടോ?
പുതിയ സിനിമാ ലാസ്റ്റ് കണ്ടത് സംഭവാണ്. സംഭവം അദ്ധ്യായം ഒന്ന്. നല്ല സിനിമ ആയിരുന്നു.
അല്ലെ കറുപ്പൊന്നും കണ്ടില്ലേ വി മറ്റേ നമ്മുടെ സൂര്യന്റെ വിജയ് സി
ഇല്ലല്ല ടൈം കിട്ടില്ല കങ്ങ
അത് കാണട്ടോ വെറൈറ്റിയാണ് സാധനം
ആഹ കാണാം കാണാം
സിനിമയിലൊന്നും അങ്ങനത്തെരു ത്രെട്ട് വന്നിട്ടില്ല അങ്ങ അമ്മതിരുത്രണ്ട കണ്ടിരുന്നു കണ്ടിരുന്നു
ആഹ ഓക്കെ ദൃശ
നല്ല സിന ദൃശ്യം കണ്ടില്ല ദൃശ്യം കാണുന്നു ദൃശ്യം കൊറെേ ആൾക്കാരാ കുറെേ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറയണ്ട് ചിലടെൊന്നും നല്ല അഭിപ്രായം പറയാനുള്ള ദൃശ്യത്തിനെ പറ്റിയിട്ട് അ ദൃശ്യം ലാഗ് ചെയ്തു
ഉം ഉം ഉം ആ അപ്പൊ ഇങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാര മോഹൻലാല ആ
ലാലേട്ടൻ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള നടൻ ലാലേട്ടം പറ്റി പറയാനാണെങ്കിൽ കുറെേ ഉണ്ടാകല്ലോ നിങ്ങക്ക് തന്നെ അറിയില്ലേ കൊറെ കാര്യങ്ങളും അവി
പിന്നെ അറിയാ അറിയാം എന്നന്നാല് ചിലർക്കൊക്കെ മമ്മൂട്ടീനാണ് ഇഷ്ടം ആ ചിലർക്ക് ലാലേട്ടനയാണ് അതാ ഞാൻ ഏതാന്ന് ചോദിച്ചത്
നോക്ക നാല ഏട്ടന ഇഷ്ടം ഇല്ല നമ്മുക്കേന്നെ ഇഷ്ടണ ഉള്ളേനെ ഇഷ്ട ആല്ല ഒന്നും ഇല്ല പക്ഷെ പുള്ളിറെ രീതിുള്ള ക്യാരക്ടർ പുള്ളി ചെയ്യും
ആഹ ഹഹ ഹഹ
നമ്മുക്ക് ഇ സാധങ്ങൾ പുള്ളിയും ചെയ്യും
ആഹ് അപ്പൊ ലാലേട്ടൻന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമല്ലാ
ഇഷ്ടപ്പെട്ടന്ന് പറയാൻ എങ്ങനൊന്നുംല്ല എല്ലാ സിനിമയും ഇഷ്ടമാണ് മീന്റെ ഇഷ്ടപ്പെട്ട പിന്നെ പഴയ സിനിമകളാണ് എും ഇഷ്ടം രാജാവിന്റെ മകൻ ഇരുപതാം നൂറ്റാണ്ട് അങ്ങനത്തെ ഹിമക്ക സ്ട്രോവും പഴയ സമയങ്ങളൊക്കെ പുതിയത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രോഡ ആടി എനിിക്കഷ്ടട്ട അത് വ വേറെ ടൈപ്പ് ഒരു സിനിമ അതൊന്നത് ഇഷ്ടപ്പെട്ട
ഹം ഹ ഹ െ അപ്പൊ ദൃശ്യംൊന്നും ഇതിലല്ല
ഉ ഏ ഇല്ല ഇല്ല ഇല്ല ഉ ഇല്ല ദൃശ്യ ആദ്യം കൊള്ളായിരുന്നു പിന്നെ ഒരു ബാക്കിയൊക്കെ ഇറക്കി തുടങ്ങി അപ്പോഴത്തേക്കും ആദ്യത്തേന്റെ ആ ഒരി ഇത് പോയി
ആഹ ഹഹ ഹഹ ഓക്കെ ഓക്കെ ലാലേട്ടന്റെ എങ്ങനത്തെ ക്യാരക്ടേഴസ് ഇഷ്ടം ഇമോഷണൽ ആയിട്ടുള്ളതാണോ അ ആക്ഷന ആണോ അതോ ഏതൊരു ടൈപ്പാ ഇഷ്ടം
അങ്ങനെയൊന്നുമല്ല പുള്ളി അഭിനയിക്കണ എല്ലാ എല്ലാ സിനിമയും ഇഷ്ടോന്നുന്നു ഇന ഇിട്ട് ഇപ്പൊന്നൊന്നുമല്ല പുള്ളി എല്ലാ ചോണ്ടും ചെയ്യണ ആളാണല്ലോ അത്ന്നെ എല്ലോ സ്റ്റോൺ
ഉ ഓക്കെ ഉ അപ്പ എങ്ങനെയാ ജോലി ഇപ്പ എങ്ങനെയാ നിങ്ങളുടെ വർക്ക് ടൈം ഒക്കെ എങ്ങനെയാ ജോലിക്ക് പോയിട്ട് എന്ന് വരുന്ന ആണോ അതോ നയൻ ടു സിക്സ് അങ്ങനെ
ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് നമ്മള് വർക്ക് എല്ലാം നേരം വർക്കിന് ഓൺായിരിക്കണം പിന്നെ സമയംമന്നൊന്നുമില്ല എപ്പോഴ കോള വന്നു കഴിഞ്ഞാലും അപ്പ അറ്റൻഡ് ചെയ്യണം
ഓക്കെ ഓക്കെ ആ ശരി. പിന്നെ വേറെ എന്താണ് അപ്പ വൈകിട്ട് ചായ ഒക്കെ കുടിച്ചോ.?
വായിട്ട് ചായയൊക്കെ കുടിച്ചു. ! ചായൊക്കെ കുടിച്ച്ു ഇങ്ങനെ വീട്ടിലിരിപ്പുണ്ട്.
ഉം ഹ് ഹ് മഴയുണ്ടോ അവിടെന്ന.?
മഴയൊന്നുമല്ല ഇന്നിപ്പം മഴക്കാർ മാത്രള്ളൂ മഴയൊന്നുമല്ല.
ആ ഓക്കെ ഓക്കെ ആ ഇവിടെ മഴയുണ്ട് ചെറുതായിട്ടുണ്ടായിരുന്നു പിന്നെ മഴ കഴിഞ്ഞ്പ നല്ല ചൂടുണ്ട്.
ആ് കോഴിക്കോട് എവിടെെങ്ങാണ്ടൊക്ക ഉരുൾപൊട്ടലൊക്കെ പൊട്ടയിട്ടുണ്ട്.
ആ അവിടെയൊക്കെ മഴയിണ്ട്.?
അവിടെൊക്കെ നല്ല മഴയിണ്ടോ? അപ്പൊ ഏരിയയിലൊക്കെ.? റി റൈഞ്ച കോഴി കോഴിക്കോടിന്റെ മുകളിലേകുള്ള ഭാത്തെക്കൊക്കെ നല്ല മഴയിണ്ട്.
ആഹ് ആഹ് ആ് അ ഇവിടെ കൊറെേ ദിവസം ആയിപ്പോൊ നന്നായിട്ട് പെയ്തിട്ട്. എടകെടക്കൊക്കെ ഇങ്ങനെ ചാറല് അത്രേ ഉള്ളു.
ആഹ ഇവിടൊക്കെ അത്യാവശ്യം നല്ലോണം മഴണ്ട് ഇടക്കിടക്കല്ല.
ഉം ഹ ഉ പിന്നെ.?
നിങ്ങക്ക് ഇഷ്ട്ടോള്ള സംഭവങ്ങൾ എന്തൊക്കെയാ.?
എന്ന വച്ചാ എന്താ ഫുഡാണോ സിനിമയാ ആ. ഓ ഹോബീസ എനിക്ക് ഫ്രീ ഇഷ്ടണ് ചെലപ്പോ പാട്ട് ക്കും ചെലപ്പോ സിനിമാണും. ആ അല്ലെങ്കിൽ ചിലപ്പോ ബുക്ക് വായിക്കും അങ്ങനെയൊക്കെ.
ഐ അ യ ലാസ്റ്റ് ആായിട്ട് വായിച്ച ബുക്ക് ഏതാ.?
ലാസ്റ്റ് ആയിട്ട് വായിച്ചത് ആം ആഹ അങ്ങനെ ഓർ മാ. ഏതായിരുന്നു മറന്നു പോയി ഞാന്. നിസാർൽത്തുമിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആ റൈറ്ററിന്റെ ഒരു ബുക്ക് വായിച്ചിട്ടിണ്ടായിരുന്നു. ഉം.
വായിക്കാറ് അല്ലെങ്കിൽ എല്ലാം വായികോ.?
മലയാള ആണോ ആയി കൂടുതൽ ഇഷ്ട്ടം.
മ് ഹ്
ഉം
പിന്നെ ഇങ്ങനെയക്കെ പോ അപ്പൊ ഇങ്ങാ വൈകിട്ടൊക്കെ വൈകിട്ട് ഇപ്പ വീട്ടിൽ വന്നിട്ട് നീ എന്താ പരിപാടി പുറത്തേക്കൊക്കെ പോവുണ്ടോ.?
ഭാര്യയും വൈഫും കുട്ടിയുണ്ട് ചെലപ്പോ അവരോടെ പോറത്തേക്കൊക്കെ പോവും.
ആഹ ഹ ആഹ. ആ ആ ഒക്കെ മ് ഹ് അപ്പൊ ഇന്ന് പോവാൻ പ്ലൻ ണ്ടോ? മഴയൊക്കെ ആണെങ്കി
ഇവിടെ മ്പളെ വീട്ടില് വെള്ളൊന്നുംല്ല്യ ഇന്നിപ്പ ഇവിടെ വെള്ളത്തിന്റെ എന്തോ പ്രശ്നുണ്ട് അതോണ്ട് വെള്ളം ഇല്ല.
അതോണ്ട് പുറത്തേക്കൊന്നും പോകുന്നില്ല.
ആ ആ ഓക്കെ അതെന്താ പറ്റിയേ.?
എന്ത വാട്ടർ കണക്ഷന്റെ സപ്ലൈ എന്തോ പ്രശ്നം പ്പ ശരിയാകാണ് അവര്.
ആഹ ഹഹ ഓക്കെ കെ. ആഹാ അപ്പൊ എന്ത് ചെയ്യും വെള്ളത്തിനൊക്കെ
പ്രശ വേറെതൊക്കെയാ ണ് ചന്ന ടാങ്ക് ഇണ്ടായിരുന്നു അപ്പന്ന് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്..
ആഹ ഓക്കെ ആ പിന്നെ ഇനി ഫുഡൊക്കെ എങ്ങനെ വീട്ടിന്ന് തന്നെയാ അതോ...
അല്ല വൈകിട്ട് വീട്ടന്ന് തന്നെ ആയിരിക്കും പുറത്തേക്കൊന്നും പോവില്ല വീട്ടിൽ തന്നെ ആയിരിക്കും വൈഫ് ഒക്കെ പുട്ടി ചെയ്യും ന്നല്ലോ.
ആഹ ആഹ് ആഹ
അപ്പോ വീട്ടിന്ന് നിർത്തിക്കാലോ.
ആഹ ഓക്കെ ഓേ ഉ വീട്ടില് വേറെ അമ്മ അച്ചഛനുക്കെ നിങ്ങളതോ വൈഫ് മാത്രണോ വൈഫും.. കുട്ടി മാത്രമാണോ എങ്ങനെയാ
അല്ല അച്ഛനമ്മ വൈഫ് കുട്ടി അമ്മൂമ്മ അത്ര പേരുണ്ട് ആഹ വല്യ സാമല്യ
ആഹ ഓക്കെ പിന്നെ എന്താണ് അപ്പൊ ഫ്രീ ടൈമില് അപ്പൊ എന്താ സിനിമ അങ്ങനൊണേലും മാത്രേ ഉള്ളൂ
ആ അതേ ഉള്ളു സിനിമ കാണും പാട്ടൊക്കെ കേക്കും പാട്ടും കേക്കും പുതിയ പുതിയ പാട്ടുകളൊക്കെ വരണതെല്ലാം കേക്കും ഇനതൊന്നന്നില്ല എല്ലാം.. കേക്കാറുണ്ട്
ആഹ ഹഹ ഹഹ
നിങ്ങക്ക് ഏത് ടൈപ്പ് പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം മലയാളം ഹിന്ദി ഇംഗ്ലീഷ് അല്ലെങ്കില് കർണാട്ടിക് അങ്ങനത്തൊക്കൊണോ
എനിക്ക് അങ്ങനെയൊന്നുംല്ല ബേസ് ഓൺ ദസിറ്റുവേഷൻ. സിറ്റുവേഷൻ അനുസരിച്ചാണ് കേക്കാറ്
ഓ ഹാ കെ.
മൂടിനനുസരിച്ച്
ഹേ
മൂഡിനനുസരിച്ചാ കേക്കാറ് അപ്പൊ കേൾക്കാൻ തോന്നുന്നത് എന്താണോ അത് കേക്കാ...
ഹാ.
ഉം ആഹ അപ്പ വന്നാ ശരിയന്നെങ്കി... ഇനി ഫ്രീ ആവുമ്പോ വിളിക്കാം ഓക്കെ